ഹലോ
ആ കേക്കാവോ
ആ കേക്കാൻ പറ്റുന്നുണ്ട് ആഹ് എന്ന എടുക്കായിരുന്നു കിടന്നായിരുന്നൊ ആ ചോറുണ്ടു ആണ്‌
ഇവിടെ ഞാൻ പാത്രം കഴികുക ഇങ്ങനെ നോക്കി ഇരുന്നിരുന്ന് അച്ചിയും മോനും സെറ്റി കിടന്നുറങ്ങി
അയ്യയ്യോ പാവങ്ങൾ അയി
ഇവരെ അടുക്കളേ കേറുമ്പോൾ ഒരു വല്യ പണി ഉണ്ടല്ലോ
ആ പിന്നെല്ലേ നമ്മള് ചെയ്യുമ്പോലാണോ
ആ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞുള്ള ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ്
അ ആഹ്
ചിക്കൻ കൊണ്ടൊർന്നു അതൊക്കെ കഴുകി വെച്ചൊക്കെ വന്നപ്പോ സമയ ആയി
ആഹ അത് കൊള്ളാം
അതെ
ഉം ഇനിയിപ്പ എല്ലാരേയും വിളിച്ചുണത്തി അങ്ങോട്ട് കൊണ്ട് പോണ്ടേ
ആ അതേന്നെ നീ ഇപ്പൊ ഞാന് കുടിക്കാനുള്ള വെള്ളത്തിനതികവും കുറച്ച് എണ്ണ ഒഴിച്ച് പാത്രത്തിൽ വെച്ച് ഇരുന്നു മറിച്ചു
ആഹാ
അപ്പൊ ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കുവായിരുന്നു അത് തിളപ്പിച്ചിട്ട് ബാത്റൂമിലും പോയിട്ട് അങ്ങനെ എടുത്തൊണ്ട് കിടത്തിയാ മതി
ആഹാ ഹ ഹാ ഉം
അവിടെ എന്നാ ഉണ്ട് വിശേഷം കഞ്ഞി കുടിച്ചുവോ
ആ ചോറൊക്കെയുണ്ട് ചോറുപ്പതേ ഉണ്ടതേ ഉള്ളൂ
ആഹ് എന്നാ ഇന്ന് കറി
കറി ചക്കക്കുരുമാങ്ങയും വഴ്തനങ്ങാ തോരന് ഒണക്കമീൻ വറ്ത്തത്. അച്ചാറ് അങ്ങനെയൊക്കെ ആഹ് ആഹ് അങ്ങനെ ഓരോന്ന് അങ്ങനെ മാറി മാറിയൊക്കെ
ഉം
ഓഹോ പറയുമ്പ പെട്ടെന്ന് പറയും പക്ഷെ ഒരു ദിവസം ഈ കറി ഒണ്ടാക്കണേ എത്ര നേരയിര്ന്ന് ആലോചിക്കണം.
അയ്യോ ആലോചിക്കുന്നന് തൻ അതെ അതെ ആലോചിച്ച് തീർന്നാ തന്നെ പകുതിപ്പണിതീരും.
അതെന്നെ സാധായെല്ലാരും ഇപ്പം ഇ ആണുങ്ങളാണെലും പറയും എന്നാ ഇത്ര ആലോചിക്കാനിരിക്കുന്നത് ചോദിക്കും പക്ഷെ കെടക്ക്‌മ്പതൊ ന്ന് കാപ്പിക്കെന്നാ അതിന് കറിയെന്നാ ഉച്ചക്ക് ക ചാറെന്നാ തോരൻനെന്നാ ആഹ് ഇതൊരു
ഇങ്ങനെതന്നെയാ
ഉം
എല്ലാം ചെ ആലോയിച്ച് വെക്കുവാണെതന്നെ രാവിലെ എഴുന്നേറ്റ് ആ പ്ലാനിങ്ങിലങ്ങ്
ആഹ് അതെ അതെ അതെ എണീറ്റിട്ട് രാവിലെയൊക്കെ നോ ക്കാന്ന് വച്ച്കഴിഞ്ഞാ പിന്നെ പണിയും തീര
ആഹ് തീരത്തില്ല ആലോചിച്ച് തന്നെ ഒരു മണിക്കൂറെടുക്കും. പിന്നെ അത് ചെയ്ത് വര്മ്പം
അത് അതെ അതെ അതെ ആഹ് മഴയൊക്കെ ഒണ്ടോ അങ്ങോട്ട്?
മഴയില്ല.
ആണോ ആഹ് ഇവ്ടെ ആണല്ലേ ആഹ്. ആഹ് ഉം പിന്നെ
മൂന്നാലെവസായി ഇപ്പ നല്ല വെയിലൊണ്ട്.
ഹാണോ ആഹ് വീട്ടിലോട്ടൊക്കെ വിളിച്ചോ?
ആഹ് വിളിച്ചാര്ന്നു.
ഹാണോ ഉം അങ്ങനെയിരിക്ക്‌ എന്നായിനി വീട്ടിലോട്ട്? പ്പഒടനെയൊന്നുംയില്ലേ? ഓണത്തിനേ ഒള്ളോ?
ഇനിയൊരു അട്ത്ത രണ്ടാഴ്ച്ച കഴിയുമ്പ ചെലപ്പം ഒന്ന് പോണംന്ന്ഓർത്തിരിക്കുന്നു. ഈ ആഴ്ച്ചയല്ല അട്ത്തെയാഴ്ച്ചേ.
ആഹ് അല്ല നിങ്ങടെ സംഘം ഒന്നുംയില്ലേ ഇപ്പം?
ഇല്ല ഇല്ല അതൊക്കെ പൊട്ടിപാളീസായി.
പൈസ അടക്കാനൊള്ളവരൊ?
കൊറച്ച്പേരടച്ചു
ആഹ്.
ബാങ്കിന്ന് എട്ത്ത ലോണൊക്കെ കൊറച്ചുപേരടച്ചു കൊറച്ചുപേര് യിനിഅട ണ്ട് സംഘത്തിലെ ലോണും കൊറച്ച്പേരൊക്കെയടച്ച് ആഹ് നിഷേപത്തിന്റെ അട്ത്തൊക്കെയെത്തിച്ചു. -
ഉം ഉം ഉം ഉം.
ഉം ങ്ങനെ.
ഉം ആണല്ലേ നിങ്ങടെ അവ്ട്ത്തെ അമ്പല ത്തിൽ ഉത്സവൊക്കെ കഴിഞാര്ന്നോ ഞാനാ കൊറേ പ്രാവശ്യവായി ചോയിക്കണോന്നോർത്തു മറന്ന്പോയി അതിനെപ്പറ്റി ഒന്നും പറഞ്ഞേകേട്ടില്ല.
അവിടെ ഉത്സവം വരാനിരിക്ക്ന്നല്ലേഒള്ളൂ ‌
ഏഹ്.
ഉൽസ് അല്ല ഉൽസ് ആഹ് അത്ശെരിയാ ഉത്സവോന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം മറ്റേ പ്രതിഷ്ഠാ വാർഷികം മാത്രായി ട്ടങ്ങാണ്ട് ഉണ്ടായിരുന്നുള്ളെന്ന് തോന്നുന്നു.
ആ‌ന്നോ ഉം ആഹ്‌ ബെസ്റ്റ് ആരും ഒന്നും പറഞ്ഞ് കേട്ട്
രണ്ട് മൂന്ന് മാസവായില്ലേ ഒണ്ടെങ്കിലും മെയ് മാസോക്കെ ആരുന്നു
ഉം അതായത് അവിടങ്ങളിൽ ഏറ്റോം ലാസ്റ്റവിടുത്തെ അമ്പലത്തിലല്ലേ?
ആഹ്‌ എനിക്ക് തോന്നു മെയ് മാസത്തില ആഹ്‌
ആഹ്-
ഉം വന്നില്ല ഞാനേതായാലും വന്നില്ല.
ആഹ് ഞാനൊന്നും അറിഞ്ഞൂല്ല. ഈ പറയുമ്പോലെ ഒന്നും പറഞ്ഞും കേട്ടില്ല അതാ ഞാൻ ചോയിച്ചേ. ഞാനാണെങ്കി ഇങ്ങന നമ്മട അവിടെ ആണേ ഇങ്ങനൊക്കെ പറയോല്ലോ നിങ്ങളാരും ഒന്നും പറഞ്ഞും കേട്ടില്ല അതാ ഞാൻ പിന്നെ ചോയിച്ചേ.
ഉം.
ഉം പിന്നെ?
പിന്നെ ഞാൻ കെടക്കാറായോ?
ഓ ഇന്നൊരു സിനിമ കണ്ടാ കൊള്ളാന്നൊണ്ട്
ആഹ്‌
ഒരു പുതിയ സിനിമ ഇന്ന് വന്നിട്ടൊണ്ടേ
ആഹ്‌ ആഹ്‌
അന്നേരം അത് കാണണംന്ന് ആഗ്രഹമുണ്ട് ഇപ്പൊ കട്ടിലിലേലോട്ട് കെടക്കുന്നേ ഞാനങ്ങ് ഒറങ്ങും
ആഹ്‌ അതേന്നെ ഈ രാവിലെയൊള്ള എഴുന്നേ പൂം ഈ രാത്രിയിള്ള പാലുകുടീക്കെ ആവുമ്പോ അല്ലേ
അയ്യയ്യോ അത് തന്നെ ബോധം കേട്ട് ഒറങ്ങിപ്പോം അപ്പൊ ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്ന വഴിയാരിക്കും ഫോൺ മോന്തയ്ക്ക് വീഴുന്നെ അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം പറ്റിയിട്ടൊണ്ട് അതുകൊണ്ട് ഒറ ഏഹ് ഇല്ലില്ല ഫോൺ കാണുമ്പോ ഞാനൊരടി അകലത്തി മാറിയെ കെടക്കോള്ളൂ അത് കഴിഞ്ഞ് ഫോൺ വെച്ചിട്ട് പിന്നെ പോയി കെട്ടിപ്പിടിച്ച് കെടന്നങ്ങുറങ്ങും പിന്നെ ഫോൺ കണ്ട് ഇങ്ങനെ വരുമ്പ എന്റെ കൊച്ച് എന്നും പറഞ്ഞോണ്ട് പിന്നെ നിർത്തി വെച്ചിട്ടങ് പോം ഏഹ് പണ്ടക്കെയാരുന്നു ഫോൺ അഡിക്ഷൻ വെളുപ്പാം കാലം വരേക്ക നോക്കിയക്കെ ഇരിക്കുന്ന് ഇപ്പ അങ്ങനെ ഒര് ഇതൊന്നും ഇല്ലല്ലോ
ആഹ്‌ അതെ അതെ ഇപ്പ എങ്ങനേലും ഒള്ള സമയത്ത് കെടന്ന് ഒറങ്ങാന്ന് വിചാരിക്കും
അതെ അതെ അതെ മാക്സിമം പണികളൊക്ക ഒതുക്കാ ചെയ്യാ ആ രീതിയിലോട്ടായി
നീൻ വരാനൊക്ക താമസിക്കുവാണെങ്കില് ഞാന് കൊറച്ച് നേരം കൂടൊക്ക ഫോൺ നോക്കി കെടക്കും
നോക്കിയരിക്കും അഹ് മെയിനായിട്ട് ഈ രാത്രി കിട്ടുന്നീ ഒന്നോ രണ്ടോ മണിക്കൂറ് ആ സമയത്ത് നോക്കിയാലേ ഉള്ളു അപ്പത്തേക്ക് സ്വാഭാവികായിട്ടും നമുക്ക് ഒറ ക്കം വരും രാത്രിയും കൂടല്ലേ പകലത്തെ ആ ഒരിതും പകലങ്ങനെ ഇ നമ്മള് കേടക്കോം ഒറങ്ങോ ഒന്നും ചെയ്യുന്നൊന്നും ഇല്ലല്ലോ അങ്ങനെയങ്ങ് ഒറക്കം വരും മ്മ് ആഹ്‌ ഒറങ്ങീട്ടൊള്ള കഷ്ടപ്പാടക്ക മതീന്ന് ഇപ്പഴും ഓർക്കും ഇതക്കെ സഖി ഈ രാവിലെ ഒള്ള എണീക്കലാണ്
കുഞ്ഞ് രാത്രി വഴക്കുണ്ടോ?
ഇല്ലില്ല ഉറങ്ങിക്കോളും എടക്കടക്ക് പാല് കുടിക്കാനായിട്ട്. എങ്ങനെ ഹ ഹ അമ്മേ ന്ന്പറിം. അപ്പത്തേക്ക് എണീറ്റ് പാല് കൊടുക്കും അങ്ങനെ കെടാ ഒറങ്ങും പിന്നെ അഞ്ച്ൻറ്റ് ഴിഞ്ഞ മ്മേ എന്ന് വിളിക്കും അത് ട്ടോൺ ന- അപ്പയ്ങ്ങരെ വേഷ്മിച്ച ഹ ഹ ഹ ന്നൊക്കെ ങ്ങനെ ചുണുങ്ങിട്ടൊക്ക. അല്ലങ്കി അമ്മേ ന്ന ലാ അല്ലങ്കിൽ എന്റെ മൊത്തോട്ട് ഒറ്റടി ഓടക്കിട്ടും അത് എണീക്കുന്നെ - ചാടിയങ്ങ് ഇരിക്കുവേ ചെറിയൊരു വേട്ടവിട്ടിട്ടുണ്ട് ആ ഒര് - ട്ടി തിൽ എന്റെ മന്റെകൂടെ ഏട്ടടെ മണ്ടെകൂടെ ങ്ങനെ ഓട്ട പിന്നെ. ഓണന്ന് വരുവാണങ്ങി. ഓ ചെല ദിവസങ്ങളി ലൊരണ്ട് മാനിക്കാവുമ്പോ നീറ്റങ്ങ്. ഇര്ന്ന് അ ഹ പിന്നെ അങ്ങ് ഉറങ്ങല്ലേ. ഞാനപ്പനെയും മൊത്തം ലൈറ്റഅങ് ഓഫയ്ത് ഇരട്ടത്താക്കിട്ട് കെട്ടി പിടിച്ചങ്ങ് കെ പ്പോ അമ്മേ അമ്മേ ന്നൊക്കെ കൊറേക്ക വിളികും. ഹ് ഹ് ഞാനതേ എന്തോ എന്തോ വിളിയും കേട്ടോണ്ട് കെട്ടിപി കളിക്കാൻ വിട്ട് കഴിഞ്ഞാ പിന്നാകളിയുടെ പുറത്തങ്ങ് പോയിട്ട് പിന്നെ കൊറ കഴിയണം ഉറങ്ങണങ്കിൽ.
ഉം.
നമക്കന്ന ഇ ഒറക്കിപ്പിച്ചല്ലേ ചില ഉം ഞാൻങ്ങനെ കെടന്നൊണ്ട് പാല് കൊടുക്കത്തില്ലേ അപ്പം- എണീറ്റ് മടി വെച്ചിരുന്ന് കൊടുക്കുന്ന വഴിക്കന്നെ മ്മൾ ഇര്ന്നങ്ങ് ഒറങ്ങിപ്പോവും. ആഹ കൂട്ടത്തീ രണ്ട് മ ആഹ കളിക്കൻ അവിടെ പോകും
അഹ ഇനീപ്പോ കെടന്ന്ട്ട് കൊടുക്കാലോ. പിന്നെ കെടന്ന് കൊടുത്താ എന്ന കുഴപ്പംന്ന് വെച്ചാല് രാത്രി ഫുള്ള്ത് വായി വെച്ചൊണ്ട് കിട പിന്നെ നമ്മളൊറങ്ങി പോകും ഇതുങ്ങൾക്കതൊരു ശീലയി പോവും.
അതെ അതെ ഇങ്ങനെ വലിച്ച് വലിച്ച് വലിച്ച് കെടന്ന ശീലവായി പോവും.
ഇയോ ലാസ്റ്റ് അനക്ക മേലെ നമുക്കും അനങ്ങാ മേല- ത്ത അവസ്ഥ വരുമ്പോ ഇത്ങ്ങൾ പിന്നെ ഇത് വായി വെക്കൻ വഴക്കുണ്ടാക്കും.
ആഹ് ഞാനീ പറഞ്ഞ പോലെ അങ്ങനെ കൊടുക്കത്തില്ല. പ്പം കൊറച്ചായിട്ട് ആയത് ഒരു എട്ട് ഒമ്പത് മാസൊക്കെ ആയപ്പത്തൊട്ട്. ഈ എ രാത്രിയിലൊക്കെ ണീറ്റ്ര്ന്നന്നെ കൊട്ക്ക്ന്നേ ഈ അഞ്ചരയ രെ ആവുമ്പത്തേക്ക് ചിലപ്പോഇ ചില്ങ്ങ അഞ്ചര ആറൊക്കവുമ്പോ അപ്പൊ നേരം വള്ത്ത് വരാൻനിക്കുമ്പോ - ത്തേക്കും ഞാൻ പിന്നെ ഇച്ചിരി രേറുംകൂടെ കെടക്കാലോ ന്നോർത്ത് കെടന്നങ്ങ് കൊടുക്കുവേ. അപ്പൊ എണീറ്റ് ഇരുന്ന് കൊടുത്ത് കണ്ണിങ്ങനെ തുറക്കുമ്പോ വെട്ടം വരുല്ലോ. ജനലീകൂടെ അത് കണ്ട് കഴിയുമ്പത്തേക്കും ആഹ നേരം ബൾത്ത ന്നെണീട്ടേക്കാന്നുള്ളരീതി. ക്യ ആർ മണി ആറരയി. ക്കാ വുമ്പോ ചിലപ്പ ണീറ്റങ്ങോട്ടിരിക്കും ഞായറാഴ്ചൊക്കെയാണ് ഒന്നുംപറയണ്ട.
ആഹ് ഇവടെ അത്‌ തന്നെ ഇത് ങ്ങനെ തന്നെയിരുന്നു. വനും വെട്ടം കാണത്തില്ല ഈ നേർ കണ് ണെ- അത് ജൻലെലേട്ട് നോക്കും വെട്ടണ്ടോ ഒരു സെക്കൻ് പോലും കെടക്കത്തില്ല.
ആഹ എന്നിട്ട് പിന്നെ ഞാനീ പറഞ്ഞ പോലെ. എയ് ആർ മണിക്കൊക്കെ എണീക്കുമ്പോ ഇങ്ങനെ കിടന്നന്നെ പാൽങ്ങകൊടുക്കും. വെ അപ്പൊ ഈ പറഞ്ഞോ ലീതാ അങ്ങനെ അങ്ങ് കിടക്കുവാണെങ്കി- ത്ര നേരം വേണെേലും കെടക്കും പക്ഷെ ആഹ
പ്പല്ല ഒരു സമയി കൊച്ചു മയങ്ങാൻ തുടങ്ങിന്നറിയുമ്പത്തേനും എടുത്തോണം. അല്ലെങ്കിൽ പണിപാളും നമ്മൾ ഉറങ്ങിപ്പോയോ തീർന്നു.
ആ ഞ പറഞ്ഞി നമ്മളൊരു പകുതി അുതുകൊണ്ടന്നീ രാത്രി ക്കൊന്നും കൊടുക്കത്ത രാത്രിക്ക് തന്നെ നമ്മളങ്ങ ഉറങ്ങിപ്പോവും. അപ്പൊ എനികും - ഭയങ്കര പയങ്കര ചിന്തകളായി എന്തോ ഇങ്ങനെ മൂക്കങ്ങാനു അമിങ്ങി പോവോ. ഗ്യാസം മുട്ടോ എന്തോ എഹ അതി നല്ലി ബ്ളാകി - ക്ക്ന്ന സ്വഭാവുണ്ട് ഇപ്പഴുണ്ട് എടക്കെ അതോണ്ട്. പിന്നെ അങ്ങനെക്കെരോ ടെൻഷനായതോണ്ട് ഞാനങ്ങനെ കൊടുക്കാറില്ല.
ഉം ഉം
പിന്നെ പകലന്ന് പറയാം ഈ നേരമ്പളുത്ത് ഈ ആറ മണി എന്നൊക്കെ പറയുമ്പോം നമ്മൾ പിന്നെ എന്താ ഈ സമയം നോക്കി ആറഞ്ച് ആറുപത്ത് ആറുപതിനഞ്ച് അങ്ങനെ നോക്കി കിടക്കുന്ന സമയമാണല്ലോ
ആഹ ഈ അതെ അതെ ഞാനും ഇവിടെ അടെ ഞാൻ അഞ്ച് നാൽപ്പതിന് അലാറം വക്കും
ആഹ്
ചെല ദിവസം അങ്ങനെ ചാടി എഴുന്നേറ്റ് നിർത്തി ഇങ്ങനെ പോയി പണി കൂടുതലുള്ള ദിവസം
ആഹ് ആഹ് ആഹ് ആഹ്
ചെല ദിവസം അഞ്ചരക്ക് അലാറം വെക്കും അന്നിട്ട് അഞ്ചേ മുക്കാലാവുമ്പോ എഴുന്നേക്കും ചെല ദിവസം അഞ്ചേ മുക്കാലിന് വെക്കലാ ആറായപ്പാ എഴുന്നേക്കാ
അപ്പ ഈ ഞായറാഴ്ച കടന്ന് ഉറങ്ങത്തില്ല ആർക്കും പോവണ്ടല്ലോ
അയ്യോ അത് ഇവിടെ ഇവിടുത്തെ അച്ചയും കൊച്ചിനും ഞായറാഴ്ച പ്രത്യേകം അറിയാം ഞായറാഴ്ച പ്പങ്ങനെ ഈ കു ഇവൻ പിന്നെ എന്നും ഇപ്പൊ എഴുമണി ആവുമ്പോ എഴുന്നേക്കുന്നുണ്ട് ആ സമയത്ത് എഴുന്നേക്കും എല്ലാരും എഴുന്നേക്കും
ആണല്ലേ
ഉം ഞാന് ഇച്ചിരി കെടക്കാന്ന് വെച്ചാൽ നടക്കില്ല ഇവൻ എഴുന്നേക്കുന്ന തന്നെയല്ലേ രാവിലെ എഴുന്നേറ്റ ഇവ ഇപ്പൊ ബാത്റൂമിൽ പോണം അപ്പീ ഇടണം
ആഹ് ആഹ് ആഹ്
ആഹ് ഇന്നാ ഞാൻ വിളിക്കാവേ
ആഹ് ആഹ് ശരി ശരി ഞാൻ പറയാൻ വരുവായിരുന്നു എനിക്ക് ഒരു കോള് വരുന്നു ശരിയേ
ആഹ് ശരി